ആഹ് കഴിഞ്ഞോ കുളിയൊക്കെ കഴിഞ്ഞോ
ആഹ് നേരത്തെ ചെറിയൊരു തെരക്കായി. അപ്പൊ പിന്നെ ഓഫാക്കി പോയതാ. പിന്ന ആഹ് കുളി കഴിഞ്ഞു. ആഹ് ഇല്ലേ ചോറ് ന്നീല. ചോറ് മക്രോണ ണ്ടാ തിന്നീനി അപ്പോ ഇനി വല്യൊരു കോളില്ല
എന്ത്
മക്രോണ തിന്നീനി അപ്പൊ വല്യൊരു കോളില്ലാറിയ ആഹ് ആഹ് പിന്നാ പിന്നെ ചോർന്നോ
ഇല്ല ഞാൻ ചോറ്ന്നട്ടില്ല ഞാ വിചാരിചിനി മീൻ പൊരിക്കാണ്ട് ഞാനപ്പം മീൻ പൊരിക്കാന് ചട്ടി ഗ്യാസോണാക്കി അപ്പളേയും പിന്നാ മെസ്സേജ് വിളി വന്നപ്പോ ഞാൻ ഫോണ് വന്നോക്കിയത് ഇനി പിന്നത്താണ്ട് കഴിഞ്ഞോട്ടെ എന്നിട്ട് ചോറ്ന്നാ വിചാരിച്ച് അതിന്റെടേൽ ഒന്ന് കക്കിരി തിന്ന്ക്ക്ണ് ഒരു ചെറിയ കഷ് കുട്ട്യാൾക്കെ കുട്ട്യാൾക്ക്ന്ന് പിന്നെ കോവക്കുപ്പേരിയും കോവക്കുപ്പേരിയും പിന്നെ ചോ ത് പപ്പടവും കൊടുത്തയച്ചേ ചോറിനെ ചോറും അപ്പൊ ഞാന് ചോറ് ഓര ചോറ്ന്നലഴിഞ്ഞിട്ട് കക്കു ഒരു കക്കേരിടുത്തിട്ടേ ഇങ്ങനെ ചെറുതാക്കി കട്ടെയ്താണ്ട് കൊറച്ചൊര് നുള്ള് ഉപ്പും ഒരു തുള്ളി ഒരു നാരങ്ങ നീരുറ്റിച്ചാണ്ടെ ആണ്ട് കൊടുത്ത്ക്കണേ അപ്പൊ അയിന്റെ ഒരു ഒരു അഞ്ചാറെണ്ണെറ്റെ ബാക്കിണ്ടെയിനി കഷ്ണം ഞാനത് തിന്ന്ക്ക്ണു
ഏ ഏ വൈന്നാരത്താ ചായന്റെന്തേ കാട്ടിണ്ടാക്കോ
ഇല്ലേ ഞാൻ എപ്പളുംണ്ടാക്കൂല അതന്നെ വൈന്നേരം കടിണ്ടാക്കിയാലേ പിന്ന അവര് രാത്രി ചോറ്ന്നൂലാ എൻക്ക് വേണ്ട ൻക്ക് വേണ്ടമ്മച്ചിയേ ഉമ്മച്ചി തിന്നോളീന്നറിം പിന്നെ ഞമ്മക്ക്ണ്ടയീ ഒറ്റക്ക് തിന്നാ പോവാ അല്ലെങ്കിലേ ഉച്ച ക്ക് ഒറ്റക്കായിട്ട് പിരാന്താ പിന്നെപ്പോന്താ ചോറ്ന്നണ്ടല്ലോ ഇനിപ്പോ തിന്നാതെന്ന്ട്ട് അസുഖം വെരണ്ടല്ലോ വിചാരിച്ചിട്ട് തിന്നാണ് ഉം
ലേസം വെച്ചാ മതിയാവൂല്ലല്ലേ
ആ ഞാൻ കു ലേശം തന്നെ വെക്കോളു കൊർച്ച് തോനെ വെക്കും ഈ എർച്ചിക്കറിം ഇതൊക്കെണ്ടാകു അപ്പെന്റെ കുട്ട്യാക്ക് നല്ല ചോറ്ന്നലാ ആ അതൊക്കെണ്ടകുമ്പോ പിന്നെ അതേമാരിക്ക് ചെമ്മിൻ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് പിന്നെ അങ്ങനത്തൊക്കെ ഭയങ്കരിഷ്ടാ
ഏ
ആ അപ്പൊ പിന്നെ കൊർച്ച് തോനെ ചോ
ഐലാണ്ട് വരോ നിങ്ങളിലാണ്ട് വണ്ടി വരോ മീൻ വണ്ടിക്ക വെരോ
ആ ആ മീൻ വണ്ടി വെരും പിന്നെ ഞാന് എന്റെ വീട്ടിലൊക്കെ പോയെരുമ്പളേ
അങ്ങനെ കൊണ്ടര്ന്ന എർച്ചീം കോയിയൊക്കെ അങ്ങനെ
അങ്ങനേം വാങ്ങും അങ്ങനേം വാങ്ങും പിന്ന ഇവിടെ ചി ക്കനൊക്കെ കടേക്കുൾച്ചറിഞ്ഞാ അങ്ങട് പെരേക്ക് കൊട്ന്നെരും
ഏഹ്
ഉം കടക്കാരൻ കൊട്ന്നെരും പിന്നെ കാക്ക പൈസ ങ്ങട്ട് ഇട്ടൊടുക്കും അങ്ങനെയും ചെയ്യും
ആ കൊണ്ടെന്നരൂല്ലേ
ഉം
പാത്തു ഇനിപ്പം അത് ഹോട്ടൽ
എങ്ങനെ
ഹാ ഹോട്ടൽന്ന് ഓർഡറെയ്യാണെങ്കിലും അങ്ങനന്നെല്ലേ സാധനം വീട്ട്ക്ക് എത്തിചൂല്ലേ
അ ഞാൻ ഹോട്ടലില് പിന്നങ്ങനെ ഓർഡറെയ്യലില്ല
ഉംംമന്തി ഒന്നും വാങ്ങല്ല്
ഏയ് അതൊക്കെ ഇവടിണ്ടാക്ക
ഉം എല്ലാം ഉണ്ടാക്കല
ഞ അവടുണ്ടാക്കും
ആഹ്
അങ്ങനെ ഹോട്ടൽനൊന്നും കൊണ്ടൊരുല
ആണോ
നക്ക്ങ്ങനെ ഹോട്ടൽത്തെ ഇഷ്ടല്യ എപ്പളങ്കിലൊക്കെ ഇവരൊക്കെണ്ടകുമ്പോക്കെ
ആഹ് ആഹ്
ആഹ് പുതിയാപ്ലകാക്ക ഇണ്ടാവുമ്പളേ ഒക്കെ പുറത്ത് പോയി ഒക്കെ ആഹ് അങ്ങനെയൊക്കെ പൊറത്ത് പോയി ഫുഡ്ന്നും ആ അല്ല ഞങ്ങള് ഞാൻ ഏറിം ഇവിടെ ഉണ്ടാക്കല ഇന്ക് ഇഷ്ട ക്ക് ഇഷ്ടമാണ് ഫുഡ് ഇണ്ടാക്കുന്നത്
ഏ അയിന്റെ ആളാ ഫുഡ് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ണ്ടാവും
എനിക്ക് ഫുഡ്ണ്ടാക്കാൻ നല്ല ഇഷ്ട്ട ഞാൻ ന്റെ നാത്തൂന്റെ കണ്ടിട്ട് എല്ലോ പഠിച്ചിക്ക്ണ്
ഏ നാ നാത്തൂൻ്റെ റ്ഞ്ഞാ ആങ്ങളൻ്റെ പെണ്ണ്ങ്ങൾതോ
ആഹ് ൻ്റെ ആങ്ങളടെ പെണ്ണുങ്ങൾ ഓള് നല്ലോണ്ടാക്കും എല്ലതുണ്ടവും ഓക്ക് തന്നെ ഫുഡ് പൊറത്ത്ന്ന് കൊണ്ട്ര്ണേ ഇഷ്ടല്ല
ഏഹ്
ഞങ്ങളോടെ എന്ത് പരിപാടി ണ്ടെങ്കിലും ഓൾ ണ്ടാക്കും ഓൾക്ക് ഞമ്മള് സഹായിച്ചൊടുത്താ മതി അപ്പോ ഓൾദ കണ്ടിട്ട് ആഹ് ആഹ് നല്ല രസ നല്ല നന്നാവും നല്ല ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ട ഓക്ക് മടിയൊന്നുല്ല
ഉം
അപ്പൊ ഓൾദേ കണ്ടുപഠിച്ചതാണ് ഞാന്
ഏഹ്
അപ്പൊ ഇനിക്ക് മറ്റേ ഇൻക്ക് മടിയെന്നുട്ടോ ഇന്ക്ക് മടിയേരുന്നുണ്ടാക് ക്കാൻ അറില്ല നമ്മള് ഇനിയിപ്പ ഉണ്ടാക്കാൻ അറിയണെങ്കിൽ ഒരുങ്ങൂല ഞാങ്ങട്ടോരുങ്ങൂല ഇന്ക് മടിയായിരുന്നു അവൾദ കണ്ടിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കണ്
ഏ അങ്ങനെ ണ്ടാക്കിയ ആദ്യക്കെ ഞാൻ ണ്ടാകേണ്ടായിനി പ്പം ഇന്ക്ക് മടിയ എന്നാലും കുട്ടികളെ വരുമ്പത്തെങ്കിലൊക്കെ ണ്ടാക്കും ഉം
ആഹ് അവരുണ്ടാവുമ്പോ പിന്നെന്നും പൊരിക്കടി ണ്ടാക്കും ട്ടോ വൈകുന്നേരം ഓരോന്ന് ഓരോ ദിവസം ഓരോന്ന്ണ്ടാക്കും ഞാൻ
ണ്ടാക്കുലേ
ആഹ് ഫോണിൽ നോക്കും ന്നിട്ട് ണ്ടാക്കും
ഞന്
ചെലപ്പം ഞാൻ പറയും നന്നായിട്ട്ല്ലങ്കിലും അത് ഉണ്ടാക്കി നോക്കീലെന്നൊക്കെ പറയും ഞാൻ അങ്ങനെയൊന്നും കുറ്റം പറയന്നില്ലട്ടാ
ആഹ് ആഹ്
ഞാ എന്നാലും നി എന്തേങ്കലും പറയോ എന്നുള്ള തിലൊക്കെ വിചാരിച്ചും ദേ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് ഇട്ടാണ്ട് കൊടുക്കും
ഏ ഹ്
ഫസ്റ്റൊക്കെ അല്ലെ ഉണ്ടാക്കുന്ന അപ്പൊ ഫസ്റ്റ് ഒക്കെ ഏത് പോലീസുകാരറ്റും തെറ്റൊക്കെണ്ടാവന്ന് അറിയാന്
ആഹ് ആഹ്
അങ്ങനെ പറയും ഞാന് ഉം തെറ്റല്ലാരും തൊരറ്റക്ക ഒക്കെണ്ടാവും പിന്നെ അത് ഞാൻ തെറ്റ് തിര് ത്തിക്കൊണ്ടല്ലന്നറി ഞാന് ആഹ് ആകെ പറെ ഞാന്
അത്ശരി
ഞാൻ എനിക്ക് മടിയേ അപ്പം പിന്നെ എൻ്റെ മക നഴസറിൽ പോലൽ തുടങ്ങിയ ന് വരുമ്പോൾ എന്തെങ്കിലും വേണം അപ്പം പഴമ്പൊരിയോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും കൽത്തപ്പവോ അതാ പിന്നെ എൾപ്പല്ലേ ആണ്ട് പാർന്നാ മതി
ആഹ് കൽത്തപ്പൊ ഇന്റെ പുതിയാപ്ലക്ക് ഭയങ്കര ഇഷ്ട കൽത്തപ്പോ കൽത്തപ്പോം നെയ്യപ്പോം ഭയങ്കര ഇഷ്ടാ ഞാൻ ഇണ്ടാക്കലുണ്ട് ട്ട് ക്കാൽത്തപ്പം
ഉം എന്തേ അങ്ങട് കൊടുത്തയക്കെ ഇണ്ടോ?
ഞാന് ആഹ് കൊടുത്ത് ആഹ് കൊടുത്തയക്കലുണ്ട്
ഉം ഞാന് അത് ഇണ്ടാക്ക എൾപ്പ അത് പിന്നെ നന്നാവും ചെയ്യും
ആഹ്
അതിനും മാണ്ടി നെയ്യപ്പ നന്നാവേല്ല ങ്ങനെങ്ങ
ഓ നെയ്യപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഇണ്ടാക്കി എന്റെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യംഇണ്ടാക്കി ഇണ്ടാക്കി അത് നല്ല നന്നായിന്നിട്ട് ഞാൻ ഇവിടെള്ളോര്ക്ക് കൊടുത്തിട്ട് അള്ളോ നല്ല നന്നായിക്കണല്ലോ ത്താ നന്നായിക്കണല്ലോ പിന്ന അല്ലാ പിന്നെ ഇണ്ടാക്കണ വല്ല ചമ്പത്തിപ്പൂ വിരിഞ്ഞ മാരിയണ്ട് വിരിയും.
അത് ഇന്റോ അങ്ങന നമ്മളെത്തെങ്കിലും ഒന്ന് ഇണ്ടാക്കിയാണ്ട് ആരേം പറുമ്പോ പിന്നെ നന്നാവൂല്ല
ആന്ന് അങ്ങോട്ട പറയാൻ പഠച്ചോനേ പിന്നെ താറുണ്ടാക്കിയതാണ്ണ്ട് ഞാൻ പറഞ്ച് ഞാൻ എന്റെ ഉമ്മാട് പറഞ്ചു ആ ആണ് വലിയ ചമ്പരത്തി പൂവണ്ട വിരി നന്നാവന്നെ ഇതിനേഷം പൂതിയാണ് ഞാൻ എന്നിട്ട് എവിടുന്നേലൊക്കെ കാണുമ്പം ചെൽപ്പം എന്റെ താത്താരോടൊക്കെ പോകുമ്പം ഞാന് കാണും. ഞാൻ ചിലപ്പോ നാലെണ്ണൊക്കെ തിന്നു. ആഹ് എനിക്ക് മൂന്ന് ഏട്ടത്തിയാളും രണ്ടനിയത്തിയാള
ഏഹ് മാ ഷാ അല്ലാഹ് നല്ല രസാല്ലേ
ആഹ് നാലാണും ആറ് പെണ്ണുആ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും
ആഹ്
ആഹ് നല്ല രസങ്ങള അപ്പൊ ഞാൻ എന്റെ അടിക്ക് എക്കതേമാരിക്ക് ഇതൊക്കെ ഇഷ് ട്ടാ. അതയ്ഞ്ഞു ചക്കര മത്തനൊക്കെ ഇണ്ടല്ലോ ഏഹ്
ഏത് നാത്തുന ഫുഡ്ണ്ടാക്കല്
എൻ്റെ രണ്ടാമത്തെ നാത്തുനാങ്ങൾടെ രണ്ടാമത്തെ ആങ്ങൾ
അത്ശരി
ഇപ്പോളടെ ഫുഡൊക്കെ മിസ്സിങ്ങ ഓള് ദുബായില
ഏഹ് അത് ശരി
ഓള് സ്ഥിര ഇല്ലേ ഓള് സ്ഥിര അവിടെ
ആത് എന്തേ അങ്ങ അവിടെ ജോലിണ്ടോ?
അല്ലില്ല അവിട ജോലലിയൊന്നുല്ല
ആഹ് ഓന്റെരുത്ത് നിക്ക അല്ലെ
ആഹ് ആഹ് ആഹ് ആഹ് കുട്ട്യാളൊക്കെ അവിടെ ചേർത്ത്ക്ക്ണ്
ഏഹ് അത് ശരി ഓൽക്ക് വേറെ പെരെടുത്തോ
വേറെ ഉം ആഹ് വേറെ ഇണ്ടാക്കി വീടുപണി മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുല്ല
ഉം രണ്ടാമത്തോ പെണ്ണെട്ടീനോ?
രണ്ടാമത്തും മൂന്നാമത്തും പെണ്ണ് കെട്ടീക്ക്ണ്. ഇനി ചെറിയോന പെണ്ണട്ടാനുള്ളൂ ലാസ്റ്റ്ത് പത്താമത്ത്
ഏഹ് പത്തുട്ട്യാളുണ്ടോ ആ നാലും ആറും പത്തെണ്ണണ്ട് ലേ
ആഹ് എന്റെമ്മക്ക് പത്തുട്ട്യാലുണ്ട് ആറ് പെണ്ണും നാലാണും നല്ല രസാണ് ആഹ് ഇങ്ങളുമ്മാക്ക് എത്രയ കുട്ട്യാളാ അയേ ഏയ്
അപ്പ രസ അപ്പൊ നമ്മള് ഈ വിരുന്നൊക്കെ പോകുമ്പോ നല്ല രസാലേ ഏട്ടത്തിലുള്ളവർക്കൊക്കെ എല്ലാരും കൂടെേണ്ട ഇങ്കൾ അങ്ങനെ
ഏഹ് ഞങ്ങള് കൂടലിണ്ട് ഞങ്ങളങ്ങട്ട് ഇങ്ങട്ട് പോകും ഇനിയിപ്പോ ഞങ്ങൾ വീട്ടിൽ തന്നെ കൂടല് ഞങ്ങൾ എല്ലാവാരും കൂടെ കൂടൽ ഞങ്ങള് രണ്ടാ ഞങ്ങള് ആറാളും ഇന്റപ്പാക്ക് രണ്ട് പെങ്ങമാരാ അവരെയും വിളിച്ചേർത്തു അവരും വരും
ഏഹ് ഓലിപ്പളും വരണ്ടല്ലേ
ഏഹ് ഒപ്പരും ഇപ്പോഴും വരും നല്ല രസാ എന്നട്ട് അമ്മയി അമ്മായിന്റെ അവിടെ അയൽവാസിക്കാരൊക്കെ പറയലാ ന്താപ്പോ ഒരുസുറും പുളിയില്ല എപ്പളും പോയി നിക്കണ് എപ്പളും പോയി നി ക്കയാണെന്ന് ഓരെ കളിയാക്കൂലെ അപ്പൊ അപ്പൊ അവര് പറയാ ഞങ്ങളാ ആങ്ങളെയും ആങ്ങളെ ആങ്ങളരെ മക്കളെട കാണാൻ തന്നെയല്ലേ ഞങ്ങളും പോണത് പറയലാ
അന്റെ ഉപ്പ മാത്രള്ളൂ
ആഹ് ഇന്റെപ്പന്നുള്ളരു ആങ്ങളായിട്ട്
ആഹ്
ഉം വെല്ലിമ്മേം വെല്ലിപ്പൊക്കെ മരിച്ചിക്ണ് ട്ടോ ഇപ്പ ഒരാങ്ങളന്നെ ഉള്ളൂ
നല്ല രസല്ലേ എല്ലാരും പാടെ കൂടുമ്പോ ഇനിക്കൊന്നും അങ്ങനെയല്ല
ചാണ് എല്ലാരും കൂടി കൂടിയ കെടക്കാൻ സ്ഥലൊന്നും ഇല്ല എന്നാലുള്ള സ്ഥലത്തൊക്കെ കെടക്കും കൊലായലൊക്കെ ആയിട്ട് കിടക്കും
ഏഹ് അന്റെ മാപ്പളൊക്കെ വന്ന അപ്പോളും നിക്കാൻ പോവോ
ഇല്ല ഏയ് ന്റ പുതിയാപ്ള ഒക്കെ നിക്ക ൻ തന്നെ വരൂല ൻ്റെ കല്യാണം കഴിച്ച സമയത്തെ തന്നെ നിന്നിട്ടില്ല ഇപ്പളും നിൽക്കൂല്ല അള്ളോഹ് ഞാൻ എതെങ്കിലൊക്കെ പറയ്മ്പോ ന്നോട് രാത്രി രണ്ട് മണിയാലും മേണ്ടില്ല മൂന്ന് മണിയായാലും മേണ്ടി ല്ല വിടുന്ന് നീച്ചു വരും ന്നാലുവിടെ കെടുക്കൂലന്ന് ഇന്റെ ആലെ ആഹ് അളിയന്മാരെക്കെ ആദ്യക്കെ നിന്നീനു ഇപ്പ ഓര് നിക്കലില്ലട്ടോ ആദ്യൊക്കെ നിന്നിന് ന്റെ പുതിയാപ്ലക്കാർക്ക് നിന്നിട്ടെന്നെല്ല ൻ്റെ കല്യാണം കഴിച്ച എൻ്റെ ഓർമയില് ഒരു നാല് പ്രാവശ്യം നിന്നിട്ടാ ആവോ
ആഹ്
നിക്കന്നില്ല എന്റെ പുതിയപ്ലക്കാരെ എന്റോടെ പെറ്റെടുക്കണോ ചോയ്ക്കെനോട് ഞാൻ പറയും ഇൻറ്റോടെ പെറ്റെടുക്കുന്നും മാണ്ട ഒരിസം നിന്നാമതി
ഉം
ആൾക്കിഷ്ടല്ല എന്നാ ശരിട്ടോ
ആഹ് ശരി
ഉം